ആഹ് എൻ ഓ കേക്കുന്നുണ്ട് എന്തൊക്കാ വർത്താനം
നല്ല വർത്താനം പല സ്ഥലത്തും പല സ്ലാങ്ങല്ലേ എന്തൊക്കെ വിഷം ശേഷം എന്തൊക്കെയുണ്ട് എന്തൊക്കെ വർത്താനംആഹ്ഹ്ഹ് ആഹ്ഹഹ്ഹഹ് അതെ അതെ അതെ നമുക്ക് നാല് നാട്ടിൽ നൂറ് ഭാഷാന്നുണ്ടല്ലേ അങ്ങനെയല്ലേ പറയാം ഉം സ്ലാങുകൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും
ചിലത് അയിന് ആദ്യം മനസ്സിലാവൂല്ല ചെലത് ചീത്ത വിളിക്കാ വിചാരിക്കൂആഹ്ഹ്
അതിപ്പോ എന്താ പറയാ നമ്മളിപ്പോ അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്നൊക്കെ പറയോല്ലോ ആഹ് അത് ആ ആ സംഭവം തന്നെ നമ്മള് ഒരു തെക്കൻ ജില്ലകളിലേക്ക് എത്തുമ്പോ ചിലപ്പോ അമ്മക്ക് തള്ളാന്ന് പറയുന്നൊരു ഇത് കണ്ടിട്ടുണ്ട് തള്ള എന്ന് പറയും പക്ഷെ നമ്മക്കത് ഏഹ് ഒര് ഇൻ റെസ് പെക്ട് ഇല്ലാത്ത പോലെ തോന്നും പക്ഷെ അവർ അതെ പക്ഷെ അത് അങ്ങനല്ല അവർ ക്കത് ശുദ്ധ മലയാളാണ് അവര് സംസാരിക്കുന്നതാണ് അവരുടെ ഒരുരുതില് അപ്പൊ പലതും പല പോലെ
ഈ സിന്മേലൊക്കെ കാണില്ലേ ഈ സുരാജിന്റെ ഡയലോഗ്
തീർച്ചയായും, എന്തര് തള്ളെന്ന് ചോയിക്ക്ണത്
ആഹ് ഇവടെ എന്റെ ഏട്ടനെടക്ക് കളിയാക്കും അമ്മേനെ അമ്മ പറയും ഉം നായേന്ന് വിളിക്കാതെ ക്ക്‌ ദേഷ്യം വരും ന്നറിയും.
ആഹ് അത് ശരിയാണ് അത് നമ്മക്ക് ഡൈജസ്റ്റ് ആവില്ല, പക്ഷെ നമ്മളത് മനസ്സിലാക്കാന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ സിനിമയിലൂടെക്കെ നമ്മക്ക് ഒരുപാട് നമ്മക്ക് അറിയാലോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഓർഡിനറി ഫിലിമിലൂടെ കാണാം നമുക്ക് പാലക്കാട് സ്ലാങ് കാണാം. അല്ലെ, പിന്നെ സുഡാനിഫ് ഫ്രം നൈജീരിയ മലപ്പുറം സ്ലാങ് പിന്നെ നമ്മടെ എന്താ പറയാ
ഇൻക്ക് കണ്ണൂർ ഭാഷ ഭയങ്കര ഇഷ്ട്ടാ. അത് നല്ല രസാണ് കേക്കാൻ ന്റെപ്പാന്നൊക്കെ പറഞ്ഞിട്ട്.
വാ അഅ് ശരിയാ അതുപോലെ നമ്മടെ ആഹ് പ്രാഞ്ചിയേട്ടൻ തൃ ർ സ്ലാങ് പിന്നെ രാജമാണിക്കം തിരുവന്തര സ്ലാങ്.
അവ്വടെ വീടിന്റെ അടുത്ത് വാടകക്കാരുണ്ടേ ഓര് തൃശ്ശൂർക്കാരാ ആദ്യം ഒന്നും ഓര ഭാഷ മനസ്സിലാവില്ലാരുന്നു പിന്നെ പിന്നെ ഇപ്പോ പഠിച്ചടുത്തു രുമ്പോള ഭാഷ പഠിച്ചടുത്തു. അതോണ്ട് സമാധാന ആയി ഒരേടിടി പ്പ്ടാണ് പറയുന്നയിന്.
ആഹ് ആഹ് അത് സ്പീഡ് ണ്ടാവും അതെ കേരളത്തിന്റെ സാംസ്കാരിക നഗരം അതെ ആഹ് പിന്നെ എനിക്ക് എന്റെ കുടുംബം പരന്ന് കേടക്കാണ് എല്ലാ ജില്ലയിലും അതെ ആഹ് കാസർക്കൊഡ് എനിക്കത്ര ക്ലോസ് ആയവരില്ല എന്നാലും എന്റെ ഉമ്മാഴ റിലേഷനൊക്കെ ണ്ട്. അതുകൊണ്ട് കാസർകോട് ഇങ്ങനെ അങ്ങനെ അലാക്കാറില്ല പക്ഷെ കണ്ണൂര് ഓക്കെ എനിക്കറിയാട്ടോ ബേം പേം കി കി ബേങ് കീ ന്നറയൂല്ലേ. ബേം കീ ന്ന് പറഞ്ഞഴിഞ്ഞാല് വേഗം ഇറങ്ങ് ന്നാണ് അവര് ഉദ്ദേശിക്കുന്നത്. ആഹ് ബേന്ന് ച്ചാല് വേഗം കീന്ന് പറഞാ കീയ്യ്. അതായത് ഇറങ്ങ് എന്നുള്ളർത്ഥം മ്മ്ഹ് ആഹ്. അതുപോലെ എന്താ കത്തലടക്കോ ന്നോയ്ക്കൊല്ലോ നമ്മളടുത്തവര്
കത്തലടക്കാനോ.
കത്തൽ അടക്കിയോന്ന് യിക്കും എന്തന്നറിയോ, കത്തൽ നന്നാ നമ്മടെ വയറിന്റെ കത്തൽ അട ക്കിയോ എന്ന് ചോയ്ച്ചാൽ ഫുഡ് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ന്നാ അയ്ന്റെ അർത്ഥം.
മ്മക്ക് വെഷ്പ് മാറിയോന്നൊയ്
അതെ വെഷ്പ് മാറിയോ അല്ലാ ഫുഡ് കഴി ച്ചു ന്നൊക്കെയാണ് നിങ്ങള് കത്തലടയ്ക്കോന്ന് ചോയിക്കും അവര് അത് കണ്ണൂരാണ്. കണ്ണൂര് അത് ഉമ്മാടെ ഒരു ഫാമിലി ഇങ്ങനെ കിടക്കുന്നൊണ്ട്, അതൊക്കെ അവര് നമ്മളോട്ങ്ങനെ ചോയിക്കും. നമ്മ ഞാനങ്ങനെ വേറെ രീതിയിൽ ചോയ്ക്കും. അവര്ന്റെ സ്ലാങ് ഭയങ്കര ചെയിഞ്ചാ.
ആഹ് ത്ണ്ട്.
പിന്നെ വേറെ ന്താണ്?
പിന്നെ മഴ ണ്ടോ?
ഇല്ല ഇപ്പൊ നല്ല വെയിലാണ് ഇന്നലെ രാവിലെ നല്ല മഴ പെയ്തപ്പോ ഞാൻ വിചാരിച്ചു മൺ സൂൺ ഇവിടെ എത്തി എല്ലാം നല്ല കോടയൊക്കെ പക്ഷെ ഇപ്പൊ നല്ല വെയില് നല്ല
ആഹ് ഇവിടേം അതന്നെ അവസ്ഥ, രണ്ടു സായിട്ട് ഇവിടേം നല്ല വെയിലാ.
മൂവീസ് ഒക്കെ കാണാറുണ്ടോ? സിനിമ.
ഓഹ് സിനിമ ഫോണിലിരുന്ന് ഇന്നലേ ആട് ത്രീ കണ്ടു. ആഹ് ആട് ത്രീ ഒര് രസുല്ല. ഒര് രസുല്ല അമ്പോ എത്രാ ചിരിക്കാള്ളെ വ ക്കെ ടൂവിലും വല്യ കൊഴപ്പല്ല എന്നാലും ത്രീ തീരേ ല്ല അവസാന ഭാഗ ത്തക്ക് കൊറച്ച് ചിരിക്കാള്ളെ ആ വിനായകൻ ഇല്ലേ വിനായകനാണ് മെയിനായിട്ടെന്തെങ്കിലും ഒരിത്ള്ളെ.
അതെ സീരിയസ് ആയിട്ടുള്ള മൂവിയാണ അപ്പൊ?
ആഹ്, ടൈം ട്രാവലിംങ് എന്തോ ആണ്
അതെല്ലെ ആഹ് ഓ ടൈം ട്രാവലിങ്ങോ
അതെല്ലേ അത് ഒരാള് ഒരു യുഗത്തിലേക്കും പോകും മറ്റെയാള് വേറെ യുഗത്തിലേക്കും പോവും അവസാനം അതാല്
വയസ് വയസാ ഓക്കെ ഇപ്പൊ ഇപ്പം ആടും അതുപോലെ ദൃശ്യം ദൃഷ്യം വൺ ടു ത്രീ അപ്പൊ എന്റെ കുട്ടിഅള് അതൊരു എന്താ പറയാ അതങ്ങട് കംപ്ലീറ്റെയ്യാനുള്ളതില് അപ്പൊ ദൃശ്യം വണ്ണ് ഇന്നലെ രാവിലെ ടു ഇന്നലെ രാത്രി ത്രീ എല്ലം കൂടി ഇരുന്ന് ഒറ്റടിക്ക് കാണണ്ടായി ആഹ് അത് അത്രയും അവർക്ക് ഇൻട്രസ്റ്റ്ഡ് ആയി പിന്നെ ദൃശ്യ ദൃശ്യം വണ്ണന്ന് ഇറങ്ങുമ്പം ചെറിയ കുട്ടികളായിരിക്കും അല്ല കണ്ടിട്ടുണ്ട് പക്ഷെ അത്ര ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരിപ്പം കറന്റ്ലി പ്പോ മൂവ് ചെയ്യുണ്ട് ഇപ്പൊ വാഴാ ടു പ്പോലോകാ അതൊക്കെയാണെല്ലോ അവരുടെ ഫിലിം അങ്ങനെ അങ്ങനെ അപ് അതെ ഇഷ്ടം അ പക്ഷെ പിന്നെ അത് കണ്ടപ്പോ ഓ ജോർജ്
വാഴ ടൂ എനിക്ക് വലിയ ഇഷ്ട്ടായിട്ടോ വാഴ ടൂ ഭയങ്കരായിട്ട് ഇമ്പളെന്നെ സങ്കടപ്പെട്ടു
സങ്കടപ്പെട്ടു നമുക്കൊരു ഇംപ്രഷൻ നമ്മുടെ കുട്ടികള് കണ്ട് കഴിഞ്ഞാല് നമുക്ക് കാണട്ടെ ഹതെ കാണട്ടേന്ന് നമ്മള് വിചാരിക്കും നമ്മുടെ കുട്ട് കുട്ടികൾ കാണട്ടെ അങ്ങനത്തെ ഫിലിംസ് ഒക്കെ അല്ല സഹോദരങ്ങളോടൊര് സ്നേഹൊക്കെ തോന്നണെ ത്തില് വല്ല പോസിറ്റീവ് മെസേജ് ഉള്ള ഫിലിം ആണെങ്കില് ആഹ്
ഉം പിന്നെ അപ്പഴില്ലാത്തൊര്ഏഹ് ഇല്ലാ ത്തൊര് സ്നഹം പെട്ടെന്ന് അങ്ങ് വരുന്നതായി തോന്നും
ഹതേല്ലേ ഇവ എനിക്ക് എന്റെ മൂന്ന് പേരും കൂടി ഇരുന്നിട്ടാ കണ്ടത് ഞപർ ഞാന് ഇങ്ങനെ വിചാരിച്ചു എന്തെങ്കിലൊക്കെ പോസി പോസിറ്റീവ് മെസേജ് ഉള്ള ഫിലിം ആണല്ലോ അപ്പം എന്തെങ്കിലും പോസി റ്റീവായിട്ടുള്ള എന്തേലും കിട്ടാണെങ്കി അങ്ങനെ കാണട്ടെ അല്ലാതെ നമ്മള് നല്ല ഫിലിമല്ലാത്തത് കാണുമ്പം നമുക്കൊരു വഷ് എന്ന ചൂസ് ചെയ്തിട്ട് കാണാണെങ്കി നല്ലതാണ് സിനിമ ഒര് ഒരുപാട് സ്വാധീനിക്കും നമ്മളെ കുട്ടികളെക്കെ എല്ലാ ഇപ്പപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടേ മറ്റേ സിനിമയില്ലേ എന്താണ് മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് ബാംഗ്ലൂർ ഡേയ്സ് സ് ഇറങ്ങിയത് മുതല് കസിൻസിനോട് നമുക്ക് വല്ലതൊര് ഇഷ്ടം തോന്നി തുടങ്ങി ഒന്നും കൂടെ ഇല്ലേ ആഹ് അതേപോലെ ഈ വാഴ ടു ഇറങ്ങിയപ്പോ നമ്മളെ സിബ്ലിംഗ്സിനോട് സഹോദരങ്ങളോട് നമുക്ക് ഒര് സ്നേഹം കൂടുതല് ഇണ്ട് അത് ശരിയാ ഓരോ ഫിലിമിനും നമ്മുടെ
വാഴ ഫസ്റ്റും അതുപോലെ തന്നെ അച്ഛനും മോനും തമ്മിലുള്ളൊരു
ആഹ് അതെ ആഹ് അതും അതെ ഉം പക്ഷെ അതൊക്കെ ആ സിനിമ കണണ്ട് ഒര് കുറച്ച് ച്ച് സമയത്തേക്കെ ഉള്ളൂട്ടാ പിന്നെ ആ സ്വാധീനം അവലര്തന്ന് പോയി അതെ പിന്നെ കുട്ടികളൊക്കെ സൗണ്ട് ഉണ്ടാക്കി ക്കി നടക്കല്ലാരുന്നോ അവര് അവിടെ ഇണ്ടല്ലോ അത് ഇവിടെ തന്നെയായിരുന്നു ഉം
ഇവിടത്തേക്കും ഇങ്ങൾക്ക് അറിയാനായില്ല ചെറിയ മക്കളാ
അതേല്ലെ തിയറ്ററി പോയിട്ടാണോ കാണാറ്
ഏയ് ഇവരെയും കൊണ്ടുപോയാ തിയേറ്റർ ഒന്നും നട ക്കൂല ഫോണ്ല് കാണും ഓട്ടിപിയിലൊക്കെറങ്ങുപോ അങ്ങനെ കാണൂ
ആഹ് അത് കുട്ടികളൊന്ന വൽതായിട ട്ടില്ലെങ്കിപിന്നവര് മട്ട് നമ്മുക്കുംബു അവർക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ട് ആഹ് പിന്നെ മറ്റുള്ള ഓഡിയൻസിനും അതെ
ച്ചപ്പാടും ബഹളോ ആഉമ്പോ
അതെ
മോന് തീരെ ന്നെ വിട്ട്ക്കൂല മോനേതനേരവും ഞാവേണം മോള് പിന്നിം കൊഴപ്പല്ല
അതല്ലേ മ്
ഇന്റെ മോനുണ്ടായപ്പോ മോളത്തിരി ന്ന് വിട്ടു വിട്ടു പോയി അന്നപ്പോ മോന് കൂടുതലായിട്ട് അറ്റാച്ഡായി
ആരാണ ഫേവറേറ്റ് ആക്ടർ അങ്ങനെ എന്തേലും ഉണ്ടോ
എനിക്കി ട്ടോവിനോനഷ് റ്റാണ് മ് ടോവിനോനെ ഭയങ്കര ഇഷ്ട മൂപ്പര അല്ലാണ്ടേ നല്ല
ടോവിനോ എഹ് ആഹ് ടൊവിനോ എവിടെ ടൊവീനോടെ നാട് ആ വീടി മുന്നിലൂടെക്കെ പ്പ ട്ത്ത് ഞാൻന്ന് പോയിരുന്നു എത്യോന്ന് നോക്കു കാണോ എന്നൊക്കെ അറിയാ വേണ്ടി കാണില്ല നമ്മളാ ആവഴി പോകുമ്പളൊക്കെ ജസ്റ്റ്‌ അങ്ങനെ നോക്കു കൊർച്ച് നിയറസ്റ്റയിട്ടാണ് വരുന്നത് അങ്ങനെ
ആഹ് ടൊവിനോനെ ഇഷ്റ്റാണ് ഒരു വിധം കൊറെ ആൾ നടമാര്ണ്ട മെ പൊളിനെ ഇഷ്ടാണ് പിന്നെ ബേസിൽനെ ഇഷ്ടാണ് മൂപ്പരല്ല ക്കൂളാണല്ലോ
എനിക്ക് മറ്റാളുടെ ഇന്റർവ്യൂ ആണ് ഇഷ്ടം എന്താണ് നമ്മടെ ദ്യാൻ ശ്രീനിവാസന്റെ പേളിമാണി ദ്യാൻ ശ്രീനിവാസൻ ബേസിൽ ജോസഫിന്റെ പുത്യ ഇന്ട്രെ അയ്യോ ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ എങ്ങനെ ചിരിക്കിന്നെ ഞാൻ ഫിലിം കാണിനേക്കാളും എൻക്ക് ഇഷ്ടം ഇന്റർവ്യൂ കാണാന
ഇരിക്യ
അടികപ്പിയാരെ കൂട്ട മണി അത് ആ ഫിലിം ഞാൻ ഒരുപാടട്ടം കണ്ട്ട്ട് എനിക്കി ഇഷ്ടാണ് അങ്ങൻത്തെ കോളേജ് മൂവീസൊക്കെ അടി കപ്പ്യാരെ കൂട്ടം പണിന്ന്ള്ള ദ്യാൻ ശ്രീനിവാസന്റെ
ആഹ് ആദ്യാൻ കൊറെ കണ്ടിനി അതില് കൊറേ ചിരിക്കാണ്ടല്ലോ
ആതേ കുറേ ചിരി ക്ക്യാന്ണ്ട് അപ്പൊ അതൊക്കെ എൻക്ക് അത് ഞാനും കുട്യളും കൂടെ ഇര്ന്നിങ്ങനെ കാണുമ്പോ നല്ല രസ് ഇൻക്കങ്ങൻത്തെ കൊർച്ച് പ ഓഹ് അതും ഞാൻ കണ് അത് നിവിൻ പോളിടെ ഫസ്റ്റ് ഫിലിം അല്ലേ
ആഹ് അതെ തന്നെ അതില് നിവിൻപോളി വല്യ ലുക്കില്ല പഷെ പിന്നെ പിന്നെ അങ്ങ്
അതെ അതില് ശരിക്കൊര് ചോക്ലേറ്റ് ലുക്ക് ആണ് ആ ഒരു കാരക്ടറിന് വേണ്ട ലുക്ക് മ് ആ ഞങ്ങടെ ഇടയിൽ ആയിഷ എന്നുള്ളരു പേരും അങ്ങനെ ട്രൻഡ് ആയി വരുന്ന സമയമായിരുന്നു അത് തട്ടത്തിൽന്മറയത് ശരിയാ അങ്ങനത്തൊക്കെ ഒരു ഇലക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിലുള്ള ഫിലിംസ് ഭയങ്കര ഇഷ്ട ഭയങ്കര വയലൻസ് സ് വരുന്നത് കാണാനൊരു മടിയാ
ആഹ് അതെ ഫുള്ള് കൊലയും കൊലപാതകവും പിന്നെ ഹിസ്റ്ററി അങ്ങനെയല്ല എന്താ ക്രൈം ട്രില്ലർ ഇല്ലേ ആഹ് ഹൊററ് അതൊക്കെ ഇഷ്ട അതൊക്കെ രാത്രി ഇഷ്ട രാത്രി കാണ ആരേ കൂടെ വേണെന്നൊള്ളു
തെ എനിക്ക് ഞാന് ചെലപ്പോ ഇക്കാടെ കൊടുക്കുന്നൊക്കെ കണ്ണടക്കും ഒരു കണ്ണടചതൊക്ക ചിലപ്പം പ്രേതം വര്നൊക്കെ നോക്ക പഷെ ഇഷ്ടാണ് ഒറ്റയ്ക്ക് കാണൂലട്ടോ ഒറ്റയ്ക്ക് കാണാൻ ഇൻക്യും പറ്റില്ല ഇ പർഞ്ഞ പോലെ
ആഹ് ഒറ്റക്ക് കാണുമ്പോ ഒരു പേടിയാ അവിടെ ഇവിടെക്കെ നിക്കുന്നായിരിക്കോ തോന്നു
അതെ ഇപ്പോഴും എനിക്ക് എത്ര എത്ര ഹോറർ മൂവീസ് വന്നാലും എന്റെ മനസ്സില് എന്നും ഒരു നയൻ വൺ സിക്സ് ആയിട്ട് കെടക്കുന്ന ഒരു ഫിലിം ഏതാറിയോ മണിചിത്രത്താഴ്
ആഹ് സത്യം. എനിക്കും ഇഷ്ടാണ്. അത് എത്ര കണ്ടാലും മടുക്കൂല്ല.
ഇല്ല പ്രേ പ്രേതം പഴയതോ പുതിയതോ? അതെ പ്രേതം പഴയതോ പുതിയതോ ആവ പക്ഷെ ആഹ് ഒരു നാഗവല്ലില്ലേ നമ്മുടെ ഒരു ഭയങ്കര ഒരു ഇതാണ് ഇംപാക്ടാണ്. ഉം അതെ എനിക്ക് ഭയങ്കര ഇഷ്ടൊള്ളൊരു നടിയായിരുന്നു ശോഭന. ഞാൻ ഇന്ന് വിചാരിച്ചു ഇനിയും മോഹൻലാലും ശോഭനയും വരണം എന്നൊക്കെ ഇങ്ങനെ. അതുപോലെ അത്രയും എനിക്കിഷ്ടായിരുന്നു അവരെ. ഏഹ് പിന്നെ എന്താണ് ഒരു പാല പാലസ് ഉണ്ടല്ലോ. തൃപ്പൂണി ത്തറ ഹിൽ പാലസിൽ വച്ചിട്ടാണ്. ആഹ് അതൊക്കെ കാണാൻ പോയിരുന്നൂട്ടോ. ഈ ഒരു ഫിലിം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട്.
ആഹ് അത് കൊറേ ആള് പോയിട്ട് ആഹ് എന്റെ കസിൻസൊക്കെ പോയിരുന്നു. എനിക്ക് പോവാൻ പറ്റിയില്ല.
തൃപ്പൂണിത്തറയാണത്. നല്ല രസാണ് കാണാൻ ഓരോരോ സ്ഥലങ്ങളും. നമുക്ക് ആഹ് ഫിലിമായിട്ട് അപ്പഴത്തേ കണക്ട് ചെയ്യും. ആഹ് കുളം ഒക്കെ കാണുമ്പോ. നല്ലൊരു നല്ല എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടും. അതെ അതെ. പിന്നെ പാട്ടുകളോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള പാട്ടുകളല്ലേ. എനിക്ക് ഭയങ്കര ആഹ് ഒരു ആഹ് തീർച്ചയായും. അതൊക്കെ എപ്പഴും മെമ്മറബിൾ ആയിട്ടുള്ള ഓർമ്മയിലിരിക്കുന്ന ഫിലിമാ ഒരി ക്കലും മായാത്ത ഒരു നൊസ്റ്റാൾജിയയും കൂടെ ആണ്. നമ്മുടെ ഒരു ചെറി ഒന്നും കൂടെ ചെറിയ കാലാണല്ലോ എന്നുള്ളത്.
ഉം ഉം ശരിട്ടോ എന്നാല്.
ആഹ് ഓക്കെ ഓക്കെ ശരി ബൈ.